ഹലോ
ആഹ കേൾക്കുന്നില്ലേ
ആഹ് കേൾക്ക്ണ്ട്
എന്താ എന്തൊക്കെയുണ്ട് വിശേഷം
എന്താള്ളത് അവിടെ
സുഖായിട്ട് പോണ് കൊഴപ്പൊന്നുമില്ല എന്താ പണി നോമ്പൊക്കെ ഉണ്ടോ
നോമ്പൊക്കണ്ട് അയിനുള്ള ഓരോ ഒരുക്കത്തിന് ഹ് ഇന്ന് ഹസ്ബന്റിൻ പത്തിരി കറിയും മതിയായിരുന്നു ഞാൻ ചോറൊക്കണംന്ന് കരുതീന്നു അപ്പം ഓൾക്ക് ഇന്ന് നോമ്പിന അങ്ങനെയൊക്കെയാണല്ലോ
ആഹ് ആഹ് അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലുകൾയിട്ട് ഇണ്ടാക്കൽണ്ട്
ആ ആ അപ്പൊ ഹസ്ബൻ്റിൻ അല്ലാത്ത നോമ്പയ ചോറ് പോല ചായ കടിക്കിട്ടു. ആഹ് അപ്പൊ പിന്നെ പത്തിരിം കറിം ഉണ്ടാക്കാണ്
ആഹ് ചിക്കനോ ബീഫോ
ആഹ ചിക്കന് എനിക്കാണെങ്കി ചോറിനോടാ താല്പര്യം മ്ഹ്
ആഹ ആഹ് ആ ഇവിടെ ഞങ്ങള് ചോറ ഞങ്ങൾ ഇവിടെ ചോറ വക്കണ്
ഉം
ശ് ആഹ് ഉമ്മ അടുക്കള ഉമ്മ അടുക്കളയിൽ കറിയിക്ക്ണ് ഞാൻ ഡെലിവറി കഴഞ്ഞിരിക്ക
ഏ ഏ അപ്പൊ പിന്നെ
എപത്തി രണ്ട് ദിവസണ് ആ അപ്പ ഉമ്മയും എന്റെ ഒരു ഏട്ടത്തി ഉണ്ട് താത്തണ്ട് ഇപ്പം അവൾ അവളെ ഹസ്ബന്ഡ് നാട്ടില ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഞങ്ങളെ വീട്ടിലാണ് ഇപ്പം മക്കളൊക്കെ ആയിട്ട് ഒളെ ഇമയും ബാപ്പിയൊക്കെ മരിച്ചി അപ്പൊ പിന്നെ
ഒറ്റക്കാവൂലേ
ഒറ്റക്കായപ്പോൾ ഇവിടെ അടുത്തുള്ള അതാണ് സ്കൂൾക്കും മദ്രസ്കൂൾക്കും കുട്ടിയക്കെ അടുത്ത്ക്കുന്നവരുന്ന് പോകാ അപ്പൊന്നെ ഒരുവിടെ അടുത്താണ് അപ്പൊ ഓളുണ്ട് ഓളുണ്ടാവും ഇവിടെ ഞങ്ങൾക്ക് ആങ്ങളമാരില്ല അവ വീട്ടില് എട്ട എട്ട് പെൺ മക്കളാ
ആ ഏ
ന ഉമ്മക്ക് ഞങ്ങൾക്ക് ഒരാൾ ഉൾപ്പെടെ ഒരാൾണ്ടായി ഞങ്ങക്കും തന്നെ ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഒരാൾ ഒരു സുഖാണ് ആ അതാണ് പിന്നെ ഓള് ഹസ്ബന്റ് പറഞ്ഞത് ഞങ്ങള് നമ്മള് ആങ്ങളാന്നുള്ളതിൽ അങ്ങനെയാണ് ഞങ്ങളൊക്കെ കൊണ്ടടക്കൽ അപ്പൊ ഞങ്ങക്ക് തന്നെ മ അപ്പ നല്ല പോലെ അവര് നോക്കും ചെയ്യും ഹസ്ബൻഡും ഓലും ആണല്ലോ നന്നാവുക ആ ഭാര്യമാ ആഹ് ഭാര്യമാര് ഹസ്ബന്ഡ് ഭാര്യമാരും ഉമ്മാനെ ഉപ്പാനെ നോക്കുന്ന ഒരാളാവുമ്പള്- ഞമ്മുക്ക് വീട്ടില് സുഖമാണല്ലോ. എല്ലാരും അങ്ങനെ നോക്കണം എന്നില്ലല്ലോ, ആഹ് അതാണ് അപ്പൊ ഇവര് ഇവിടെ തന്നെ വീട്. വീട് എടുക്കാൻ ഒക്കെ പറഞ്ഞ, എങ്ങനെയായാലും ഇവര് ഇവിടെ തന്നെ വീട്ടുയെടുക്കുവാണ് ഞങ്ങള് അടുത്തടുത്തായി. സ്ഥലത്ത് തന്നെ
ആഹ് ആഹ് അല്ലെ ഓൾക്ക് പിന്നെ ഓള് അവിടെ ഒറ്റക്ക് അല്ല അപ്പൊ പിന്നെ.
ആഹ് അവിടെ ഒറ്റക്കാണ്, ഉം അവിടെ ഉമ്മ ഇപ്പൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ. ശരിയാവൂലല്ലോ ആം അല്ല നമ്മക്ക് നമ്മള് ഒന്നും. ഉമ്മനെയും ഉപ്പനെയും പോലെയാണ് നമ്മള് മാപ്പിളടെ ഉമ്മയും ഉപ്പയും.
ആഹ് ആഹ്
ആഹ് അപ്പ പിന്നെ അത് ഓലെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ അല്ല ഞാൻ ഒറ്റക്കാണല്ലോ എഴുതിയിട്ട്. എല്ലാവർക്കും സമ്മതത്തോടെ കൂടി ഇവിടെ ഓര് ഇവിടെ വീടുയെടുക്കാൻ വീട് പണിയാണ് കഴിഞ്ഞിട്ടില്ല.
ആഹ് ആഹ്
അപ്പ ഓള് അങ്ങ് വീട്ടിലെന്നും ഉണ്ടാകും, ഞങ്ങളെക്കൊന്ന് തന്നെ ആരെങ്കിലും ഒരാള് വാ കാണും ഇവിടെ
ആഹ് ആഹ് ഇങ്ങട്ട് എന്ത് കടി എന്ത് ചോറ് ആണ്.
ബി അന്ന് ചിക്കൻ ബിരിയാണിയാണ്, ബിരിയാണി നമ്മള് എളു പ്പം പറഞ്ഞു ഇങ്ങള് പറഞ്ഞതുമാതിരി പണി കഴിയും, ഇന്നലെ പത്തിരി എന്തര് നോമ്പൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ എല്ലാർക്കും. ക്കില്ലായിരുന്നു ഇന്നലെ മക്കൾക്ക് ഒന്നുമില്ലായിരുന്നു ഇവരൊക്കെ. സ്കൂൾ ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു മക്കളൊന്നും പോറ്റിട്ടില്ല, പക്ഷേ ഓള് മക്കള് അല്ല അതിന്റെ. മക്കളെ ആയിട്ടില്ല ഓള് നാലാം ക്ലാസ്സില്, അപ്പൊ ഇന്നലെ. പത്തിരി ഒക്കെ ഉണ്ടാക്കി അപ്പൊ ഇന്ന് ബിരിയാണി ഉണ്ടാക്കായിരുന്നു.
ആഹ് ആഹ് എല്ലാരോടെ ഞാൻ എന്തേലും കഴി സ്പെഷ്യൽ ഉണ്ടോ ഉം ഉം.
ഇന്ന് സ്പെഷ്യൽ ഇണ്ടാക്കിയ തന്നെ പ്രത്യേകുള്ള ദിവസണെന്ന് എല്ലാരും അറി അല്ല അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ പോലെ കഴിഞ്ഞ ഒന്നും ആയിടും. പുണ്യം കിട്ടാന്നല്ല ക്ഷെ ഒരു പ്രത്യേകതൈന്നുപ്പത് നമ്മള് നല്ല ഇബാദത്തില് മുഴുങ്ങ അങ്ങനെക്കൊള്ളൊരിതണല്ലോ
പിന്നെ ഇന്നലെ ഞാന് ചോറെയ്നു ഞനൊറ്റക്കൊള്ളെയ്നു നി ഇന്ന് പ അപ്പന്റെ കൂടി കൂടുമ്പൊ ഓല് ണ്ടാവകുമ്പ പിന്നോലഷ്ടത്തിനാവണല്ലോ അല്ലെങ്കി നോ ആ
നോമ്പെടുത്ത പിന്നെം ചെയ്യാനും പാടില്ലെവൽക്ക് പറ്റാത്തൊന്നും ചെയ്യും
പിന്നോൽക്കാദേ അങ്ങനൻ തന്നേണ്
ആ ചായീം കടിയൊക്കെ നോമ്പിന് പിന്നെ നമ്മളല്ലെങ്കിലും അധികം ചായീം കടീം ണ്ടാക്കും ചെല സമയത്ത് നമ്മള് എള് പ്പം നോക്കി ചോറൊ പോവാൻ പറ്റൂലെങ്കി പിന്നെ അഉം പറ്റൂല ആ ഉം എളുപ് പ്പൊ നോമ്പിന് നമ്മള് ലാസ്റ്റെക്കുമ്പൊ കൊയങ്ങാണ് ചോറാക്കി വെക്കും പത്തിരിയാവുമ്പോ ഒരുപാട് നേരത്തെ പണിയാണ്ടേ നിങ്ങളൊറ്റക്കണോ വീ ഇല്ല വേറെ ഉം
വീട്ടില് മക്കള് മോള് നാലിലാണ് പിന്നെ മോ അനി എൽ കെ ജി യുകെ ജീല് പിന്നെ ഞാനു ഹസ്ബന്റും പിന്നെ ഹസ്ബന്റിന്റെ ഉപ്പീണ്ട്
ആ
വേറാരൂല്ല ഉപ്പാക്ക് പിന്നെ നോമ്പെടുക്കാൻ കയൂല പിനെമ്മല്ല മ്മ ഈ കൊറോണീല്
ആ അങ്ങനെന്റെ ന്റെ ഹസ്ബന്റിന്റെ ഉപ്പ കൊറോണ ബാധിച്ചു മരിച്ചതാ രണ്ട്ഏ നോ അ റമളാ പറയാണ്ടോ കൊറോണ റഞ്ഞത് ഇപ്പ അത് വല്യ വിഷയല്ല പക്ഷെ അന്ന് ആ ഫസ്റ്റ് ആ തുടക്കത്തിലൊക്കെ ഭയങ്കര സീനയിന് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടന്നല്ല അത് പോയിത് അന്ന് നോമ്പ് നോമ്പിനെക്കെ പ്രത്യേകിച്ച്
ആ ആ നോബിനൊക്കെ മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനും പാടില്ല കാണാനും അങ്ങനെരു
കഴിച്ചാനും പറ്റൂ പട പള്ളിയിലേക്ക് പോലും പോകാൻ പറ്റൂ
പറ്റൂല്ല ആ ആ സൗദിയിലൊക്കെതല്ലേ അവ സ്വന്തം മുസലിന ഒക്കെ
ആ് അങ്ങനെ ആമ്മള ഞങ്ങളെ വവിടയും അങ്ങനെ തന്നെ ഇനി മുസല ഒക്കെ പോ ണല ഉണ്ടെങ്കിൽ പക്ഷേ പ്രായംരെ പുറത്തിറങ്ങരുതന്ന് പക്ഷേ അവിടെ അപ്പ എന്റെ ഹസ്ബന്ഡ് ഗൾഫിലയപ്പോ ഉപ്പേന് പീഡിയക്കൊക്കെ പോകേണ്ടിന് അപ്പൊ പി ടേക്കുമ്പോ ഇ പളപ്പഴം ങ്ങള് പറഞ്ഞപ്പ കേൾക്കൂല അപ്പൊ പള്ളിക്കൊക്കെ പോകുമ്പോ അങ്ങനെ ഫളായല്ലേ ഒലക്ക് പള്ളി നസ്കാരം നോമ്പ് അറണ ഒരു കൂടുതൽ അടുപ്പല്ലാതല്ലേ അപ്പൊ ഒരു പള്ളി ക്കെ പോകും മുസല്ലൊന്നും അങ്ങനെ കൊണ്ടപോലൊന്നില്ലേ ഇനി പക്ഷെ അതുകൊണ്ടാണറിയി അതിന് അങ്ങനെ ഒരു വിധിയായിനി അപ്പൊ കൊറോണ നോവുമ്പോ പതിനഞ്ചിന് ഇപ്പൊ മരിച്ചു പത്തിനെ കൊറോണ ബാധിച്ചു അഞ്ചു ദിവസേ നിന്നിട്ടുള്ളൂ
ആ ഇതമാക്ക് നോമ്പിനന്നെ ഇനി പക്ഷെ മരിച്ചത് നോമ്പൊക്കെ കഴിഞ്ഞാര് പിന്നെ ഒരു മാസൊക്കെ കൈഞ്ഞാല് ഉ മാറീനി പിന്നെഈ ന്യൂമോണിയ ഉണ്ടല്ലോ അത്
ആഅത് പിന്നെ അങ്ങനെയാണ് അത് ബാധിച്ച് ചിലർ ഒക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അതിന്റെ ന ആഹ എന്റെ നാത്തൂവിന്റെ അയൽ അയൽവാസി ആയിട്ട് ഒരു ആളുണ്ട് ചെറിയമ്മ മണ്ടായിത് എൽ കെ ജി പഠിക്കുന്നോളൊക്കെ ഉണ്ടായിന് അതിന് ഇ ന്യുമോണിയന്ന അ കൊറോണന്റെ കൂടെ കൊറോണന്റെ കൊറോണ ഉന്റെ അതിന്റെ കൂടെ ന്യൂമോണിയയും വന്ന് അങ്ങട്ട് പരിച്ചത്
വല്യ മോളല്ലല്ലോ പക്ഷേ
ള അ അമ്മ ഹിന്ദു ആ ആഹഹിന്ദുന്ന് അങ്ങനെ മരിച്ചന്ന ചെറിയ മക്കളൊക്കെ ഇണ്ടോ അതാണ് ഉം പി ഈ ചെറിയ കുട്ടിക്ക്നി കുട്ടീട് എന്ത് ചോദിച്ചാറി കുട്ടി പറയണ് എനിക്ക് ഒന്നും വേണ്ട എനിക്ക് എന്റെ അമ്മേനെ കിട്ടിയാ മതീന്നാ പറയുമ്പോ നമുക്ക് കേൾക്കുമ്പോ ഒരു സങ്കടേനി. ആ അതിക ആ ഇ ഇത്രയും ദിവസായിട്ട് അയിന്റെ അച്ഛന് ഇതുവരെ പെണ്ണ് കെട്ടിയിട്ടില്ല.
പിന്നെ പിന്നെ ഓൽ
ഉം ന്നാല് ഓലെ അച്ഛമ്മയൊക്കെ ആയിട്ട് അച്ഛമ്മൊക്കെ നോക്കലാണ് പഞ്. പക്ഷെ നമ്മക്ക് ഞ്ഞ് ഏത് വിഭാഗായാലും നമ്മക്ക് ഉമ്മാരില്ലെങ്കി കുട്ടികളെ കാര്യം ആലോചി ക്കുമ്പോ സങ്കടാണ് ഇല്ലാ ഉം. ഞങ്ങളാ ലാ അയൽവാസ് അവിടെ അയൽ വക്കത്തിലുള്ള ഒരാൾ ഇത് വന്നവർക്ക് പ്രസവിച്ചാണ്ട് പ്രസവി പ്രസവം കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഒരു കുഴപ്പുല്ല ഉമ്മ മരിച്ചും ചെയ്തു ഞാൻ ആ ഒര് സം കുത്തിയ്പ്പിന് പോയപ്പോ ന്റെ മോനെ കൊണ്ട് കുത്തിയ്പ്പിന് പോയപ്പോ ഈ കുട്ടിനെ കണ്ടപ്പോന്റെ കണ്ണിൽ പെട്ടെന്ന് വ വെള്ളനെറഞ്ഞോയി കാരണംഉമ്മല്ലാത്തൊരു കുട്ടി ആ കുട്ടിക്ക് ഒരു കുഴപ്പല്ല കുട്ടിക്ക് പത്ത് മാസയി. ഉം കു കുട്ടി ആ കുട്ടിക്കൊരു കുഴപ്പില്ല കുട്ടി പ്രസവം കഴിഞ്ഞാ തേനു മരിച്ചത്റഞ്ഞു അതിലിഞ്ഞി എന്ത് എ കഴിഞ്ഞ പ്രസവിച്ചല്ലോ അപ്പ അയിലിനി എന്ത് സ സംഭവിച്ചൂന്ന് അറീല ഉം അതും അറീല എന്ത് സംഭവിച്ചു ന്ന് നമു ച്ചോനേ അറിയൊള്ളൂ. അതാ കുട്ടിനെ കാണുമ്പളേ ഉം സങ്കടാന്ന് കുട്ടികളെ ബാക്കി വെച്ച് ട്ട് ഇമ്മാര് പോകുമ്പള്
ആഹ് ആഹ് അതെ അങ്ങനെ കൊറേ കേൾക്കാതെ
കേൾക്ക്ണ്ട് ആഹ് നമ്മക്ക് പഠച്ചോൻ ന മ്മക്ക് അങ്ങനെള്ളതൊന്നും വരാതക്കെട്ടെ കുട്ടികളെ കാല നമ്മളിപ്പോ എന്ത് ജീവിച്ച്ണത് കു കുട്ട്യേക്ക്‌ വാണ്ടീട്ടല്ലേ കുട്ടികളെ കാര്യം ആലോയ്ച്ചുമ്പൊപ്പാ സങ്കടാണെയ് ചെറിയ മക്കളാവുമ്പോ പ്രത്യേയിച്ചാണ്.
ആഹ് ഇപ്പൊ വല്ല്യേതായിക്കാണ്ടന്നെ എല്ലോം കയ്ഞ്ഞ് കുട്ട്യോളും മക്കളും ആയിക്കാണ്ടന്നെ ഉമ്മാര് പോയ
ആ പറയാണ്ടോ ഹം പറയാണ്ടോ ആ. ആ അത് പിന്നെ കിട്ടൂലല്ലോ ഓല്ല്ലെങ്കി പിന്നെ കിട്ടൂലല്ലോ മ്മാരെ പ്രാർത്ഥന അതോണ്ടന്നേ നമ്മളക്കേ ഇങ്ങനെ
ഇവിടെക്കെ ഹസ്ബന്റിനൊക്കെ കുറേക്കാലംസങ്കടേനി ആ മാസം പിന്നെ ഇപ്പ ഇപ്പളാണ് പിന്നിം ഒന്ന് എപ്പളും കരിം ആ അങ്ങനെ ങ്ങനേനി പി ആ എടക്കരു മ്മാറഞ്ഞരു വിളി വരും. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മ്മാനോ
കേൾക്കുമ്പോരു എടങ്ങേറാണ് എങ്ങനെ ഒരു മകനെ ഉള്ളൂ
അല്ല മൂന്നാളുണ്ട് മൂന്ന് ആൺകുട്ടിള്
ഇവര് ചെറുതാ ആദ്യത്തേലേ
ഓലൊക്കെ ഉമ്മാനെക്കെ നല്ലോ നോക്കിണ് ഓല് അങ്ങനെയണ് ഉമ്മാ
ഉം ആ അങ്ങനത്തോൽക്ക് പ്രത്യേകിച്ചാണെ
ഓല് ആ നാട്ടിലുള്ള ഓൽക്കക്കെ ഉമ്മ കഴിഞ്ഞി ഉമ്മാന്റെ കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയുള്ള ആ
പക്ഷെ അങ്ങനെയാണ് വേണ്ടിയത് പക്ഷെ ആ കൂട്ടത്തിൽ അല്ലാത്തോൽക്കും സ്ഥാനം കൊടു ക്കണം ഇമ്മാരെ താത്താനും പാടില്ല ഇമ്മാരെ നോക്കിയ ഓലെ കുരു ത്തും പൊരുത്തും നമ്മൾ വാങ്ങിയാല് നമുക്കത് എന്നും ഉണ്ടാകും. ഇവിടെയുണ്ടാവും നാളെ അവിടെയും ഉണ്ടാവും.
ഇഞ്ഞ് ഞമ്മള് വിജയം പറ്യാ.
ആഹ് അതന്നെയാണ് നമ്മളെ വിജയം ഓലെ പ്രാർഥനിം ഓലാ കുരുത്തും പൊരു ത്തും കിട്ടിയാ നമക്ക് പിന്നെ ഒന്നും വേണ്ട.
അതെന്നെ ഇല്ലാത്തോണ്ട് നമക്ക് അയിന്റെ ഇത് നല്ലോ അറിയുണുണ്ട്. ഓ ഓല സ്ഥാനത്ത്ക്ക് ആ ഓല സ്ഥാനത്ത്ക്ക് ഓലന്നെ വേണ
ആ അതാണ് ഇന്റെ ഇൻ്റെ അമ്മമായിമാൻ്റെ അനിയത്തി ഇതേപോലെ ചെറിയ മക്കളായപ്പം രണ്ട് ക്കള് ഇണ്ടായ്ന് ഒന്ന് ചെറിയ പാലൂടി നിർ തീട്ടില്ലാ ഞ്ഞ് അപ്പൊ മരിച്ചിടും ഇപ്പ ഇവർക്ക് രണ്ടാളുംഉമ്മയും ഇപ്പിം ഇല്ല ഉപ്പ ഒരു കൊ ഉമ്മ മരിച്ചു ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഉ പ്പിം മരിച്ചു ഇപ്പ രണ്ടാളും ഇല്ല ഇങ്ങട്ട് ഇവരെ വെല്ലിയമ്മയൊക്കെ വളർത്തിയതാണ ഇപ്പളും ആ മോൾക്ക് ഓളിപ്പം കെട്ടിച്ച് ഓക്പ്പം കുട്ടിയേളായി പക്ഷെ ഇപ്പളും ഓളിങ്ങനെ സങ്കടം പറയും ഇൻ്റെമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇൻ്റെപ്പ ഉണ്ടായിരുന്നെങ്കിൽ ന്ന് ഇല്ലാത്തവർക്കല്ലേ അതിന്റെ വേദന അറിയുള്ളൂ ഉം ഇന്നാ ശരി ഇന്നാ ഓക്കെ പിന്നെ വിളിക്കാം മം